ഓ ഉം.
ഉംആഹ തെരക്കോളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മഅ് രിബിന്റെ നേരായിനി. ഞാന് കഴിഞ്ഞിട്ട് നിങ്ങക്ക് മെസേജ് അയക്ക വിചാ‌രിച്ചു അങ്ങനെ നിന്ന് ഏതാലും വിളിച്ചതല്ലേ? പറഞ്ഞോളി എന്തൊക്കെയുണ്ട് വിശേഷം.
കാർ നിസ്കാര ടൈം ആയില്ലേ?
ആഹ് ആ സമയയ്നി അപ്പം ആയിക്കോട്ടെ എന്നാലും കോയ
ആഹ് ആഹ് ബുദ്ധിമുട്ടായോ ഞൻ സത്യം പറയാണെ അത്ര ആണ്ട് ഓർത്തില്ലട്ടോ.
ആ അത് കൊഴപ്പൊന്നുല്ല ന്നാലും അമ്മക്ക് നമ്മളെ കാര്യം അസിലായിട്ട്യായാമതി.
വേഗംഇന്നാ വേഗം. ചെയ്ത് കയ്യാലോ.
ആഹ് പിന്നെ എന്താ ചായ കുടിച്ചോ?
ഓ കുടിച്ചു കുടിച്ചു.
ഏ അന്തിക്ള്ള ഫുഡ ഒക്കെ ആയോ?
ഓ അതൊക്കെ ആയി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും ചൂടോടെ ചായയും കൊച്ചിന് എന്തേലും കഴിക്കാനൊക്കെ അങ്ങനൊക്കെ ഉണ്ടാക്കും.
ഉണ്ടാക്കുലേ
ആ രാവിലെ ചോറ് കണ്ടമാനം ഉണ്ടാക്കിട്ട് കാര്യല്ലന്ന് വെറുതെ അവിടെ കിടക്കും കഴിക്കൂല.
ആഹ് ചൊ ഇപ്പ അതിന് പണ്ടത്തെ മാരി ചോറന്നും അങ്ങനെ ആരും തിന്നിനില്ലല്ലോ?
ഇല്ലന് വേറെ എന്തെലൊക്കെ ഇപ്പ താല്പര്യം.
ഇപ്പ താൽപര്യം ചോറൊടൊന്നും ഇപ്പം ആർക്കുല്ല ആദ്യ ഒക്കെ നമ്മളക്കെ എത്ര ചോറ് കിട്ടിയാലും തേയിലെയ്ന്നി
തെകയൂലായിരുന്നു ചോറ് വേണ്ടിയിരുന്നു ചോറാണ് ആവശ്യം.
ചോറെയിന് ആവശ്യം ഇനി മരിബാ ങ്കുട്ത്ത് പോർന്നാലും കടക്കാനാ വുമ്പോ ഇനി മാണം ചോറ്. ആ അങ്ങ നമ്മളെ കാലത്ത് അങ്ങനേയിന്.
ചോറ്ന്ന് പറഞ്ഞാൽ അത് നമ്മള ജീവനായിരുന്നു ഇപ്പത്തെ പിള്ളേർക്ക് ചോറൊന്നും വേണ്ട.
ആഹ് ഇപ്പോ ഓൽക്ക് എന്തെങ്കിലും ചായ കടി ലഗു എന്തെങ്കിലും ഒരു കടികളോ അല്ലെങ്കിൽ ഒരു ശവായ എന്തെങ്കിലും കിട്ടിയാ മതി. അയിനോടാണ് ഓരന്തിക്ക് നേരം വെൾക്കും ഞമ്മക്കാണെങ്കി ഉറക്യാ ഉറക്കരുലൈന്ന് അന്ന്.
ആ അങ്ങനെയായിരുന്നു ഒരു ലേശം അത് കഴിക്കാഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമു ട്ടായി ഇപ്പോഴും അങ്ങനെട്ടാ എനിക്ക് ഇപ്പോഴും രാത്രി എനിക്ക് ചോറ് കിട്ടണം ലേശം കുറെ കഴികൂല്ല ചോറ് കുറച്ച് എനിക്ക് വേണം.
ഞങ്ങൾപ്പോ ചൊർന്ന അങ്ങനെ അന്തിക്ക് ഞാ കഴിക്കാറില്ല ഇൻക്ക് ഷുഗറൊക്കെ ഉണ്ടായോണ്ട്. ആഹ ചോറൊക്കെ അങ്ങനെ ഒഴിവായി ഇപ്പ അങ്ങനെ. താല്പര്യ ഇല്ലാതെയായി വന്ന് ഏ. ആഹ് കഴിക്കലേ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തോണ്ട് നന്നായി. എല്ലാതീയിം നിക്കട്ടെ ഇല്ലോല്ക് ഇപ്പൊ എപ്പോളും ഒരു പള്ളേ കാള ലാണ്. ഷുഗർ കുറയോ കൂടോ കൊറയോ കൂടോ അന്ന ഒരു എടങ്ങാറ എപ്പളും.
ആ അതെ ഓ ഉണ്ടായാ വല്യ ബുദ്ധിമുട്ട
കൂടിയാലും കെത്യേടാണ്.
ആ അതാണ് അത് കുറച്ച് വേണം താനും ഇന്നാല് അത് ഇല്ലെങ്കിൽ കുടുങ്ങുകയും ചെയ്യും അതൊരു നല്ലതിൽ അങ്ങനെ നി ഒന്നുല്ലെങ്കില്
ആഹ് പെട്ടെന്ന് അതാ അത് പിന്നെ കിഡ്നി ഹാർട്ടിനൊക്കെ മേം ബാധിക്ക്‌നല്ലേ ഷുഗർല്ലേ ഇപ്പ ചെറേ മക്കൾക് വരേ ഇപ്പ ഷുഗർ ഉണ്ടല്ലോ ഇപ്പൊ നെ ഭക്ഷണ രീതി കൊണ്ടയ്
ആഹ് അത് ഭക്ഷണ രീതികൊണ്ട് ഇപ്പൊ പഴയരിതി അല്ലല്ലോ അപ്പത്തെ പിള്ളോരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നത കൊണ്ട് ശരീര വള ച്ചയും കൂടുതലാ പിന്നെ. ആഹ പ്പൊക്ക എന്ത്തു വേഗം മനസ്സസ ആകുന്നു പിള്ളേര്.
ഏ ഏ ഴിലുംഅഞ്ചിലൊക്കെ എത്ണ കുട്ടോൾക്ക് ഞങ്ങ നമ്മളൊക്കെ കാലത്ത് പത്ത് അല്ലെങ്കില് ഒമ്പല്.
എന്ത് ബുദ്ധിമുട്ടാലേ അന് ഒൻപത് പത്ത്. ആയിട്ടേ പറ്റുള്ളായിരുന്നു ഇപ്പൊക്കെ ഉം ഇപ്പൊ വേഗം ആവാണ് പിള്ളേര് ഇപ്പ കാരണം അവർകെന്നെ അത് മെയിന്റയിൻ ചെയ്ത് കൊണ്ടട്ക്കാൻ പറ്റുന്നില്ലന്നേ
ആ ആ അവസ്‌ത്തേക്ക ഇപ്പൊ പോയത്
പാവാണ് അതൊന്നാമത് എന്താറിയോ ഇപ്പത്തെ ഭക്ഷണരീതി കൊണ്ടാണ്
ഉം ഭക്ഷണം അയ്ന് അങ്ങനെയല്ലേ ഈ കുട്ടിയാള് പുറത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലോം കഴിക്കല്ലേ
ആ കഴിക്കും ആ പിന്നെ നമ്മളും തന്നെ ആ നമ്മളും തന്നെ പിള്ളാരല്ലേ അപ്പൊ അവർക്ക് നമ്മൾ മുട്ടയും അതും ഇതൊക്കെ അപ്പ അയ്‌ന് നമ്മളും നല്ലം വാങ്ങി കൊടുക്കും
നമ്മള് വാങ്ങി കൊടുക്കും പിന്ന ഓലന്നെ പൊറത്തെ ജൂസും അതും ഇതൊക്കെ ഓലന്നെ കഴിക്കും ഷവർ ഷവായ അൽഫാമൊക്കെ ഓലന്നെ കഴിക്കുന്നുണ്ട് ആ ആ അപ്പോ രണ്ട് മൂന്ന് പെൺകുട്ടികളും ഞ്ഞി ആൺകുട്ടികളും കൊത്താപ്പം അങ്ങനെന്നെ എല്ലാരും കഴിക്കുന്നവരൊക്കെ
ഉം
ഞമ്മളത് ഇപ്പോ ചെറിയേറ്റ ആകുമ്പോ അങ്ങനെ പോവൂല എന്ന കുറച്ച് ആണ്ട് വല്പ്പം വെച്ചാ പിന്നെ ഓല് അയിന് പോയി
ആ ഇപ്പൊ ഇപ്പ എല്ലാരും ഫ്രണ്ട്സ് ആണ് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാതിം ആണ് അങ്ങനൊക്കെയാണ്
ആഹ് പ്പത്തെ കാലം പിന്നെ അങ്ങനെയൊക്കെന്നെ ഒരാണ് ഉം ഒരാളപ്പം പോയാല് ശൂഷിക്കും മാണം ഒരാൾപ്പന്നെ പോയാ ബുദ്ധിമുട്ട് ആക്ക്‌ണവും ഇണ്ട് നല്ല സുഖത്ത്ല് വര്ണവുണ്ടാവും
ആ അതെ അങ്ങനെയാണ് സത്യാണത് പിള്ളേരെ ഞാൻ പറയാ പിള്ളേരെന്നെ ഫ്രണ്ട്സാള് തന്നെ പിള്ളേർക്ക് കാമുകന്മാരും അങ്ങനെയൊക്കെയാണ്
ആ അങ്ങനെയൊക്കെ പോവ ആ അങ്ങനെയൊക്കെ ആവണണ്ട് ഇപ്പ എല്ലാ കാര്യങ്ങളും പേടിക്കണം ഉം
അതന്നെ അല്ലെങ്കില് പെട്ടു പോയതന്നെ പിള്ളേരൊക്കെ എവിടെയും പോയി വരുന്ന വരെ ഒരു
ഒരു സമാധാനം ഉണ്ടാവൂല അവര് പെരീക്ക് എത്തി കിട്ടണം എന്നാ പിന്നെ നമുക്ക് ഒരു സമാധാനം
കെ
ഒക്കെ ഇപ്പൊ ആണും പെണ്ണൊക്കെ ഇപ്പ സമത്തിലാ വളര്ണെ അത് പെണ്ണാണ്ന്ന്ള്ള ആഹ് പെണ്ണാണെന്നുള്ള മുൻകണന നമ്മളേല് ഇണ്ടായാലും ഓലേല് ഇല്ല
ഇല്ല
ആ ഞമ്മളില് ഒരു പെണ്ണല്ലേ പെണ്ണല്ലേ നമ്മള് ഇങ്ങനെ പറിം ഓലേയില് അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ ആണും പെണ്ണൊക്കെ സമാണ് പറിം
അങ്ങനെ പറിയ ഇപ്പൊ എന്ത് ആണ് എന്ത് പെണ് എന്നാ ചോദിക്കാ
ആ
ആ അതാ ആ പഴയത് പഴെ അന്നൊക്കെ പ്രായുള്ളവരൊക്കെ പറഞ്ഞാ നമ്മളതനുസരി
ആഹ് നമ്മക്ക് ഒരു വേജാറയ്കാരം ഇപ്പൊ ചീ ചീത്തയും കേക്കും ചെൽപം അടിം കിട്ടും ആ
ഇപ്പൊ അടിച്ചിട്ടും അടിച്ചിട്ടും കാര്യമില്ല ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അവരുതായ ക്കൊരു നിലപാട്ണ്ട് അതിനന്സര്ച്ചെ അവര് നീങ്ങേള്ളൂ ആഹാ അന്നൊക്കെ ചെയ്യര്ത് പറഞ്ഞ പണി പിന്നെ നമ്മള് ചെയ്യാം പോവോ? പക്ഷെ ആ പേടി നമുക്ക് ഇപ്പോഴും ഇണ്ട്
ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക്‌പ്പോ മൂത്തലൊക്കെ ആരെയ്ലും നമ്മളിപ്പോ ഇങ്ങനെ മൂത്തോല് കണ്ടാ ഇരുന്നോട്ത് ന്ന് എണീക്കും
ആ എണീക്കല്ലോ
ആ ഇപ്പത്തെ കുട്ടികളായിര്ക്ണങ്ങനെണ്ട് ഇരിക്കും കസാലേല് ഞ് ബയസ് വരിയാണെങ്കി പറഞ്ഞിട്ട് കാര്യല്ലാ ഇരിക്ക്‌ണോട്ത്താണ്ട് ഇര്ന്നാണ്ട് നമ്മള് പ യണം നീച്ചു കൊടുക്ക് പറിമ്പോ അപ്പോ ആണ്ട് നീച്ചും
ഉം അതാണ് അതാണ് ഇപ്പത്തെ ഇപ്പത്തെ പിള്ളേർക്ക് ബുദ്ധി കൂട്തലാ പക്ഷെ ഇങ്ങൻത്തെള്ള വിവേകല്ല.
ആഹ്
അങ്ങനെ ആയാലും വല്ല്യ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്ത് ചെയ്യാനാ? ലോകം കൊറേ പുരോഗമിച്ചില്ലേ അ
അയ്നൻസരിച്ച് ജനങ്ങക്കും മാറ്റം വരാണ്
പഴയാ ആ ബഹുമാനം ഒന്നും ഇനി ഇവിടന്ന് അങ്ങോട്ട് തീരെ കിട്ടത്തില്ല.
ആ അവൾക്ക്പ്പോ ആരെ ബഹുമാനിച്ച് ഓൽക്ക് ഓലെ കാര്യങ്ങൾക്ക് പോലെ എങ്ങനെങ്കിലും ഉഷാറാവും
അതവള് അവര് നേടിയെടുക്കൂലെ എങ്ങനെങ്കിലും
ഓര് നേടി എങ്ങനെങ്കി ഇട്ത്ത് കാര്യം സാധിച്ചു. നമ്മള്ല്ല നമ്മക്ക്ല്ലാത്ത ബുദ്ധിയ
ആഹാ പിന്നല്ല അതന്നേ ഇപ്പാന്തെല്ലാം കാര്യങ്ങളാ നട
ഉം ചെറെ ചെറെ പെൺകുട്ടോളും ആൺകുട്ടിളൊക്കെ ഇപ്പൊ എല്ലാ മാണ്ടാത്തേരും വര്ല്ലേ.
ഏ പിന്നെല്ലാ ഇപ്പാ എന്തെല്ലാ സംഭവിക്ക്ന്ന് ഇപ്പൊക്കെ എന്തോരം കാര്യങ്ങള നമ്മളൊ കേൾക്കുമ്പോ നമ്മക്ക് പേടിയാ
ആഹ് ഇപ്പാ അങ്ങനെക്കെന്നെയാണ്.
അത് ആഹ് നമ്മുക്കൊക്കെ എന്ത് പേടിയായിരുന്നു? സ്കൂള് പോകുമ്പോ അഞമ്മേ അതൊക്കെ പറ്
നേരത്തിന് പേരെന്ന്‌ പെരെക്ക്ത്താന്ന് അയ്ലും പേടിയായ്ക്കാരം
പിന്നല്ലാ
ഹാ ഇപ്പത്തെ കുട്ട്യോൾക്ക് അയ്ല് പേടിയൊന്നുല്ലാ ഞങ്ങളണ്ട് എത്തുംന്നറിം
ആഹ് അതാണ് അതിപ്പാ പേടില്ല. അതോണ്ട് അവർക്കും തന്നെ മനസ്സിലായി ഇത് ഇത്രക്കെ ഒള്ളൂന്ന്.
ഞാ
അതാ ഇനിപ്പോ വന്നാലും നമ്മളെന്തോ രണ്ട് വാക്ക് പറഞ്ഞ് നമ്മള് നിർത്ത്ല്ലോ. പക്ഷെ അന്നൊക്കെ അ മുന്നേ നമ്മള് അന്ന് മുന്നേക്കെ അങ്ങനായിര്ന്നോ കേൾക്കുവാൺച്ച നല്ലണം കേൾക്കും കിട്ടാങ്കി നല്ലണം കിട്ടും
നല്ലം കുറ്റം ചെയ്യും ഇപ്പത്തെ കുട്ടോൾക്ക് അടി അതൊന്നുംല്ല അതുകൊണ്ടാണ് കുട്ടോള് ഒന്നാത് അങ്ങനെ പോയെ പിന്നെ നമ്മള് തന്നിപ്പോ നമ്മളെ നമ്മളത് എത്രാതായാലും തല്ലില് ഇല്ലല്ലോ നമ്മള് ഇങ്ങനെ ചെറിയ ചീത്ത പറഞ്ഞാലും
ആഹ് അതാണ് ഇത് നമ്മക്ക്പ്പ നമ്മള് ന്നല്ലാ നമ്മളെ മനസ്സിന് അത് സമ്മതിക്കുല്ല നമ്മ ക്ക് അതോണ്ട് നമ്മള് ചെയ്യൂല ഇതൊക്കെ തന്നെയാണ് പിള്ളേര്ങ്ങനെ ആവാനും കാരണം പിന്നെ എന്തെങ്കിലും വ വലെല് പെട്ട് പോയ പോയില്ലേ.
അഹേ പിന്നെ മാത്ര അറിഞ്ഞ്പ്പെന്താ കുടുങ്ങിയാ കുടുങ്ങിയന്നെ പ്ലസ് ടു പഠിച്ച്ലെ ഒരു പെൺകുട്ടി അപ്പൊ ലഹരി കുട്ങ്ങി ആഹ് ഓരോ കേക്കുമ്പോ അമ്മക്കൊരു വേജാറ ആഹാ
എന്ത് വേദനന്ന് ആലോയ്ച്ച് നോക്കിയ നമ്മള പിള്ളേര് നമ്മൾ എന്ത് നമ്മളെ പിള്ളേര് വണ്ടാത്ത ചെയ്താലും നമ്മ പിള്ളൊരെ ഒഴിവാക്കാൻ പറ്റോ?
പറ്റൂല്ല. ആദ്യക്കെ ആൺകുട്ട്യോള എല്ലാത്തിലും കേൾക്ക ഇപ്പൊ പെൺകുട്ട്യോളും കേക്കലോട്ങ്ങി.
ആഹ് ഒന്നാമത് നമ്മളെ മക്കള് നമ്മള് എത്ര തെറ്റ് ചെയ്താലും നമ്മക്കത്
ആഹ് അങ്ങികരിക്കാനും കയ്യുല അങ്ങനെയാണല്ലോ.
അതുപോലെല്ലാ ആ അമ്മമാരും നമ്മളെ പോലന്നെയണല്ല എല്ലാ അമ്മമാ
ആഹ് ഞാനങ്ങനെ വിചാരിച്ചു
ഉം ഏതമ്മമാരെ എല്ലാരെ മനസ്സും ഒരേ പോലയിരിക്കും പക്ഷേ ആഹ് ഒരു മാറ്റും ഇണ്ടാവുലല്ലോ പിന്നെ പിള്ളേരിങ്ങനെ നമുക്കോരോന്ന് കേൾക്കുമ്പോ സത്യം പറയാണ് ഞാ ഇൻക് അങ്ങൻത്തെ പലേതും കേൾക്കുമ്പോ ഇൻക്കൊരിതാട്ടോ
ഇൻക്കും അങ്ങനെ ഞാൻ ന്നാളിപ്പോ പേപ്പറിൽ ഒരു പെൺകുട്ടിനെ കണ്ടപ്പോ ഇച്ചരു എല്ലാരും പർഞ്ഞ് ഇത് പിന്നെ വല്യ സാസ്ത്രജ്ഞനൊന്നല്ലത് ഈ കട്ക്കണത് നമ്മളെ മാഫിയെണ് ഒക്കെങ്ങനെ പറഞ്ഞ പ്പെ
ആഹ്
ഒരു പെങ്കുട്ടി ഒരു പൈനഞ്ച് പൈനാറ് വയസായൊരു പെങ്കുട്ടിയാണ്
ആഹ്
അഹ് ലഹരില് പുടിച്ചതാണ് അഹ് വല്യ സാസ്ത്രജ്ഞനൊന്നല്ലാന്ന്ങ്ങനെ പർഞ്ഞ് ഇങ്ങനെ കാണിച്ചര്ണ്ടെനി ആഹ് അപ്പം ഇൻക്കൊരു കെധിയെട് അയിനെ കണ്ട അപ്പൊ അയിന്റെ രക്ഷതാ ക്കൾക്ക് എത്ര എടങ്ങെറുണ്ടാവും അപ്പൊ അങ്ങനെ പെ നമ്മളെ കാലത്ത് പെൺകുട്ടിയള് അങ്ങൻത്തെ കാര്യത്തിനെന്നും എറങ്ങേലില്ലേനി
ഓ അതെ
ആഹ് നമ്മ ഞമ്മ ഇഞ് അറിഞ്ഞ ഇഞ് ഇണ്ടെങ്കിലും ഞമ്മളറീല ഇപ്പം ഫുള്ളായിറ്റ് അതാ ഏത് കാര്യം ന്നാലും ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിയില്ല ഏത് കാര്യം അറിം അങ്ങനെ ചെയ്യര്ത് ആ തോന്നലില്ല ഉം ഓൽക്ക് അങ്ങനെ തോന്നാതെ ജീവിച്ചു പോഴി
പിന്നീം ചെയ്യുന്നതന്താ ഇത് തന്നെ
ആഹ് ചെയ്താ കുടുങ്ങുന്നോൽക്കർഞ്ഞിട്ട് പിന്നി
പിന്നീം ആ അതന്നെല്ലേ നാട്ട്നടപ്പ് മൊത്തം അങ്ങൻത്തല്ലേ സംഭവത്തില് ഒക്കെ ചെയ്തു കഴിഞ്ഞാ അതിന്റെ ഭവിഷത്ത് ഇതാണ്തുകൊണ്ട് ഇങ്ങനെക്കെനുഭവി ചിന്തിക്കൂലല്ലോ
അറിയൊൽക്ക് ന്നാലും ഓല് ചിന്തിക്ക്ണില്ല
ആഹ് അറിഞ്ഞാലും പിന്നെം ചെയ്യും
ആഹ് പിന്നീം ചെയ്യ ആ കുട്ടിയളെ ഒരട്ടം പുട്ച്ചാണ്ട് വിട്ടതാണാലോ പിന്നീം രണ്ടാമത് പിന്നിം ചെന്നതാ
അതാ പർഞ്ഞെ അറിഞ്ഞിട്ട് പിന്നീം പിന്നീം ചെയ്യാണല്ലോ അത് അത് അതുകൊണ്ടല്ലേ പിന്നെ പിന്നീംഈ അറിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതോണ്ടല്ലേ ഈ തെറ്റും കുറ്റം കാര്യങ്ങളും പിന്നീട് പിന്നീട് ഉണ്ടാവകുന്നല്ലേ
ആഹ് ഉണ്ടാവൂല്ല അരിക് അങ്ങനെ ആയോണ്ടാണിപ്പൊ
അതെ എന്തൊരു രീതിയാണോ ഞാൻ പറയെ ഏതായാലും അച്ഛനും അമ്മയും വാപ്പയോ ഉമ്മയൊക്കെ എങ്ങനെ ആയാലും അയിറ്റങ്ങളെ ഒരു സങ്കടം എന്തായി ദൈവമേ ആഹ് ശരി ശരി ശരി ശരി